ഹലോ ആ ആ ണ്ട് ണ്ട്
ആ എന്തൊക്കണ്ട് വിശേഷം
അല്ല വിശേഷം ചായപരിപാടിയ കഴിഞ്ഞോ
ആ കഴിഞ്ഞു
ഉം എന്താ കടി
കടിയൊന്നും കഴിക്കാറില്ല ചായ തന്നെ കുടിക്കാറുള്ളൂ
ആ ആഹ് മക്കളോ ആഹ എന്തിനാ പോണ്
ആ ആ ഞാൻ അദ്ധ്യാപികയാണ്
ഓ ടീച്ചറാണോ ഇപ്പൊ ഇത്രയും വന്നോ
ഇല്ല എത്തിട്ടില്ല ചായ കുടിച്ചു വരുന്ന വഴിക്ക് കുടിച്ചു
അ ആ അപ്പൊ എവിടന്നിട്ടാ വിളിക്കണ്
അ ബസ്സിലാണ്
അ ആ അ ബസ് എന്താ വിളിക്കണത് ആ.. വീട്ടിലേക്ക് എത്തേണ്ട ദൂരല്ലേ
അതെ അതെ
എത്രാം ക്ലാസ്സാ പഠിപ്പിക്കണെ
ഏഴാം ക്ലാസ്
ഏ ഗവൺമെന്റ്ല്ലേ
ഇല്ല രണ്ടു കൂടിയതാ
ആ എത്ര മക്കളാ
ഒരാള്
ഉം ഹസ്ബൻറ് മാഷാണോ
അല്ലല്ല
ആഹ്
അവിടെ എത്ര മക്കളുണ്ട്
ഇവിടെ നാലാള്
വീട്ട സ്കൂളില് വന്ന് വീട്ടിലെത്തിയോ
ഇല്ലേ വീട്ടിലെ എത്തീട്ടില്ല
ഓല വൈറ്റ് ചെയ്ത് നിൽക്കുവാ
ആ ച ചായകടിയൊക്കെ ഉണ്ടാക്കിയോ
ഇല്ലേ ചായക്കട ഇണ്ടാക്കിട്ടില്ല
ഹലോ
ആ ഹലോ
ചായണ്ടാക്കി
ഇല്ല കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഓര് വന്ന് കഴിഞ്ഞാൽ രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ബാക്കിണ്ടാവും അത് കൊടുക്കല അല്ലെങ്കിൽ ചോറെന്തലും- കൊടുക്കും ന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണങ്കിലേ ചായ ഉണ്ടാക്കുള്ളൂ
ആഅങ്ങനെയാ
മ്മ്മ് ചായ നിർബന്ധന്നുല്ല ആവശ്യം ഉണ്ടെങ്കി
മഴയുണ്ട അവിടെ
നല്ല മഴയാണ്
അത്രക്കില്ല കൊറവാ
അതെ ഇവിടെന്ന് രാവിലെ മുതൽ മഴ തന്നെ
മഴ കുറവണ്ടാന്ന് അറിയില്ല
ആ എവിടെ സ്ഥലം
മലപ്പറം
ഉം
പിന്നെന്താ മക്കൾ മ മകൾ മകനോ മകളോ
മകനാ
ഈ സ്കൂൾ തന്നെ
അല്ലല്ല ചെറിയ ആളല്ലേ ഇവിടെ അതില്ല
ആ
അവിടെ ചേർത്തി
ഏ എൽ കെ ജി യു കേ എൽ കെ ജിയോ
അല്ലല്ല
ആ
ഉം
പൂട്ടിയടാ ഹലോ
ആ പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ
വേറൊന്തൊക്കെ ഹസ്ബൻ്റ്ന് എന്താ ജോലി
സാധാ പണിയന്നാ
ആ വീട്ടില് കുട്ടി വരുമ്പോ ആരാണ്ടാകും അപ്പൊ
അമ്മണ്ട്
ആ അമ്മായ്മേ
അതെ അതെ
ഉം പിന്നെ വേറാരാ വീട്ടില്
മ്മായച്ഛനുണ്ട്
ആ
വേറെ ആരുല്ല ഞങ്ങള് മാത്രം
ഏ
അല്ല ഒരു ചേച്ചി ഉണ്ട് കല്യാണം എല്ലാം കഴിഞ്ഞു പോയി
ആ
അവിടെ കൂട്ടുകുടുംബവുല്ലേ
അല്ലല്ലാ ഞങ്ങള് സെപ്പറേറ്റ് തന്നെയാണ്
അതെ അതെെ
ഉം
പ്രായായ ആൾക്കാര്ഒന്നുംല്ലോ അല്ലേ
ഇല്ലല്ല പ്രായ ആൾക്കാരുണ്ട് പക്ഷേ എന്റെ അടുത്തില്ല ഇവിടെല്ല വരലൊക്കെ ഇണ്ട് ഇന്നന്തക്കെ
സൗജന്യയാത്രക്ക് പോയിരുന്നോ
ഇല്ലല്ല ഇതുവരെ കേറാൻ പറ്റിട്ടില്ല ഞാനോ ജോ ജോലിക്ക് പോയിരുന്നാരാൾ തന്നെയാണ് ഇപ്പൊ ഒരു വർഷയിട്ട് നിർത്തി വെച്ചക്കുവാ അപ്പൊ അങ്ങോടും പോണില്ല അക്കൗണ്ടന്റ് ആയിട്ട് പോയിന്ന്
ആ പിന്നെ കുട്ടികൾ ആയോണ്ടാ നിർത്തിവെച്ചേ
കുട്ടികൾ ആയതുകൊണ്ടല്ല പിന്നെ ചെറുത് മോളാണ്പ്പോളെ ഓളെ വിട്ടെറിഞ്ഞിട്ട് പോകൻ പറ്റിയൊരു ജോലി കിട്ടണം സമയമൊക്കെ നോക്കല്ലേ സ്കൂൾട്ട് വരുമ്പോത്തന് ഇവിടെ എത്താൻ പറ്റിയെ
ഉം
അങ്ങനത്തെ ഒരു ജോലി തന്നെയാ ചെയ്തിരുന്നത് പക്ഷെ അവിടെരു ഒരുപാട് ടെൻഷൻ ഉള്ള വർക്ക് ചെയ്യുന്നു അപ്പൊ അത് കാരണം അവിടുന്ന് വിട്ട് ഇപ്പൊ അതെപോലെ സെയിം വർക്ക് കിട്ടുകയാണെങ്കിൽ പോണന്ന് കരുതുന്നുണ്ട്
ആ നല്ലതാ വെറുതെ ഇരിക്കാണ്ട് നല്ല എന്തെങ്കിലുമൊക്കെ പോന്നതാ
ആ വെറുതെ ഇരിക്കണയിരിക്കും നല്ലതേ എന്ന സാമ്പത്തിക ആയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല ആൾക്കാരുമാണ്
ഇപ്പ സ്ത്രീകൾ ജോലിക്ക് പോവാത്തത് കൊറവല്ലേ
ഉം എന്തേലും ഒരു ആവശ്യത്തിന് ഒരാളോട് ചോദിക്കണ്ട ആവശ്യല്ല
ആ അതെ അതെ നമുക്കാന്നെ ചെയ്യാലോ അല്ലെ
ആ
മലപ്പുറം തന്നെയാണോ
എന്താ ആ അതിന്റെ ബോർഡർ ആയിട്ട് വരും മലപ്പുറം പാലക്കാട്
അതാവല്ലേ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും ഇവിടെ മഴയില്ലാത്ത
ആ ഇവിടൊന്ന് അവിടൊന്നും മഴയൊന്നും പെയ്തിട്ടില്ല
ചെറുതായിട്ട്
ആ ആ എത്ര ദൂരെ യാത്രയുണ്ട് വീട്ടിക്ക്
ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും
ആ ഒരു മണിക്കൂറൊക്കെ ഉണ്ടോ
ഉം
ഉം ഉം അപ്പൊ ആറ് മണി ആവും എത്തണമെങ്കില്
ആ അയിന്റെയാെക്ക അടുത്തായിട്ട് വരും അത് ഇവിടെ എങ്ങനെയാണോ ബസ് പോണ അതനുസരിച്ചിരിക്കും
ആ
മെല്ലെ പോവുവാണെങ്കിൽ നല്ല എത്തും
ഉം സൂപ്പർ ഫാസ്റ്റ് ഇല്ലയാ ആ റോഡിന്
ഇല്ല ഇല്ല എല്ലാം ഒരേ പോലെ തന്നെയാ
ആ ഉള്ളേരിയാവുമല്ലേ
ആ ഓരോ സമയം കണക്കാണ പോലെ ഓല് പോകും
ആ പ്രിയദർശിനി ഓടുന്നില്ല അതേനെ
ആ ഇടക്കിടക്ക് നമ്മുക്ക് പറ്റിയ സമയത്തില്ല
ആ
അപ്പൊ അത് കാത്തുന്നിന്നാല് നമ്മള സമയം പോകൂലേ
അതെന്നെ
എത്താൻ പറ്റൂല പക്ഷേ ആ ഇണ്ട്.
ഹൈവേ റോഡല്ല.
എല്ലാ എല്ലോ ഉണ്ട് ഹൈവേ കൂടി പോവും സാധാ റോഡ് കൂടെ പോവും.
ആഹ് ആഹ്
പിന്നെ ഈ മലപ്പുറ ഏരിയേല് കൊറവല്ലേ.
മ് മ്
അങ്ങോട്ട് തിരുവനന്തപുരം അങ്ങോട്ട് ആ ഭാത്തേക്കല്ലേ കൂടുതലായിട്ട്ണ്ടാവ്.
ആഹ് ആഹ് മലപ്പുറ അത് അടിക്കടി ഉണ്ട് അത് പാലക്കാട് മണ്- കോഴിക്കോട് ഹൈവേ അല്ലേ?
ഇവനൊക്കെ ഉം ഇവിടെ ഇഷ്ടം പോലെ ബസ്സുണ്ട്. ഹൈവേ റോട്ടി കൂടൊണ് ഇത് മെയിൻ ആയിട്ട് പോവണതെ ഉം ഉള്ളേരിയ കൂടെക്കെ എപ്പഴെങ്കിലും ഒക്കെയല്ലേ ഉള്ളൂ.
പക്ഷ നല്ലൊരു കാര്യ പക്ഷെ കൊറെ ദിവസത്തേക്ക് ഇല്ലാന്ന് കേട്ടു. കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. നൂറ് ദിവസത്തേക്കെ ഉള്ളൂ.
ആ ആ അങ്ങനെ വരോ അങ്ങനെ വരു
ആ അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്.
ആ ആ
കാലാകാലത്തേക്ക് ഇല്യായന്ന് പറഞ്ഞു.
ആ ആഹ് നൂറ് ദിവസന്ന് പറയുമ്പോ മൂന്ന് മാസം അത് വെറുതെ പറ- അങ്ങനെ സംഭവം ഉണ്ടാവൂല നൂറ് ദിവസത്തെ അത് നൂറ് ദിവസത്തെ ഒരു കർമ്മ പദ്ധതി ഏ
അല്ലാത്ത ബസ്സുകൾക്ക് പ്രശ്നല്ലേ?
അല്ലാത്ത ബസ്സുകൾക്ക് പ്രശ്നംന്നല്ല പറഞ്ഞ അതല്ലേ ഓക്ക് നികുതിയൊക്കെ കൊറച്ച കൊടുത്ത ത്തില്ലേ അതുകൊണ്ടല്ലേ ഓല് ഒന്നും മുണ്ടാതിരിക്കണ അല്ലെ? പോലും പിന്നെക്കെ സമരത്തിന് ഇറങ്ങൂലേ?
അതെ അങ്ങനെയാണോ ഞങ്ങളെക്കെ ആരോ പറഞ്ഞത് കേട്ടത് ചേച്ചിമാരൊക്കെ പറയണത് കേട്ടതാ.
അല്ലല്ല ബസ് നൂറ് ദിവസ പരിപാടി ഒന്നുല്ല. നൂറു ദിന പരിപാടി ഉണ്ട്. പക്ഷെ ബസ്സുമായി ബന്ധപ്പെട്ടതല്ല ഓരോ ദിവസം ഓരോ ദിനം നൂറ് ദിന പരിപാടി നടന്നുകൊണ്ടിക്കുന്നുണ്ട്
അതായിരിക്കും പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി.
ആഹ് ജൻ ആഹ് ജനങ്ങൾക്ക് ഇപ്പോ എന്തേലും ഒന്ന് കിട്ടിയാലേ അയ്‌മെ ഇങ്ങനെ വെറുതെ ആവശ്യല്ലാതെ പിടിച്ചു കേറും ഇത് അങ്ങനെ സംഭവം പറഞ്ഞിട്ടേ ഇല്ല നൂറ് ദിവസത്തിന് മാത്രാണ് ന്ന്ള്ളത് അതങ്ങനെ ആകാനും പറ്റൂല്ലല്ലോ, അതൊന്നും അല്ലല്ലോ ഓല് വാഗ്ദാനം ചെയ്തത് പിന്നെ ഇങ്ങനെ ഇത് വരുമ്പോ ഒര് നൂ
ആഹ് ആഹ് നമ്മക്ക് ഒര് നല്ല കാര്യല്ലല്ലെ?
ആയെന്നെയാ പറഞ്ഞേ ചെലപ്പോ നമ്മക്ക് ബസ്സില് ബസ്സിന്റെ പൈസയും കൂടി കൊടുക്കാൻല്ലാതെ സമയം ഞമ്മളെ ക എടുത്ത് വരല്ണ്ടല്ലോ ആ സമയത്തൊക്കെ വലിയൊരു ആശ്വാസാവും
ഫ്രീയായിട്ട് വെറുതെ പോകുന്ന ആൾക്കാരുണ്ടോന്ന്
ആഹ് വെറുതെ പോകാഞ്ഞിപ്പോ ഞമ്മക്ക് വല്ല ടൂറെങ്ങാനും പോകണെങ്കിലൊക്കെ ഒര് എട്ടു പത്ത് സ്ത്രീകള് കൂടീട്ട് ഒരുമിച്ച് വേണെങ്കി യാത്രേ പോകേ
ആ അത് നല്ലൊര് ഐ നല്ലൊരു ആശയാട്ടോ
ആ അത് ശരിയാ ഒറ്റക്ക് പോവണ്ടന്നെഉള്ള് ഒരു അഞ്ചാറ് സ്ത്രീകള് കൂടി അതേപോലെ നമുക്ക് ആൺകുട്ടികള ണെങ്കിൽ ഓല്ക്ക് പകുതി ചാർജ് കൊടുക്കണം എന്നല്ലേ ഉള്ളൂ ന്നാലും അത്രല്ലേ വരുള്ളൂ
അതില് നഷ്ട്ടില്ലല്ലോ അല്ലെ
നഷ്ടൊന്നുല്ല അത് നല്ലൊരു സംഭവാ ഏത് സ്ഥലത്തക്കും പോകാല്ലോ
ആ ആ അമ്മടെ സമയം കഴിഞ്ഞോ
ഓക്കെ പട്ടെ അങ്ങനൊന്നും പറയാൻ പാടില്ല
എന്താ പറയാ മലയാളത്തിനെയാണ് നമ്മൾ കൂടുതല്
ആ
ചെയ്യേണ്ടത് അധികം മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറക്ക
ഉം
പക്ഷെ എങ്ങനെ ആയാലും വരൂല്ലേ എടക്കെടക്കൊക്കെ
ആ എടക്ക് നമ്മളെത്ര ശ്രമിച്ചാലും ഓർക്കാതെ വന്ന് പോകും എന്നാ ഫ്രീയാവുമ്പോ വിളിക്കോ ഇനി
ആഹ് ആ ഞാൻ വിളിക്കാം കെട്ടോ
ആ ആ ഞാൻ അങ്ങട് വിളിക്കണ്ടു ഫ്രീ ആണെങ്കി മെസ്സേജ് വിടുണ്ട് എന്താ പേരെന്താ ആ അന്ന ശരി എന്നാ
അതും പറയട്ടെ ആ ആയിക്കോട്ടെ ശരി